ആ
ഭക്ഷണം കഴിച്ചോ?
ഭക്ഷണം കഴിച്ചില്ല കഴിക്കണം ഭക്ഷണം കഴി
ല്ല. ഉം എന്താ സ്പെഷ്യൽ എന്തെിലും ഇന്ന് ചെറുതായി എടക്കിടക്ക് ഇപ്പ വെയ്ല
ആ ഇവിടെ നല്ല വെയിലാ
ആ ഇപ്പ രാവിലെ ഒക്കെ ഉണ്ടായിരുന്നു നല്ല മഴ ഒരു ഏഴ് മണി ടൈമിലൊക്കെ നല്ല മഴ
ആണോ ഇവിടെന്നും അങ്ങനെ പെയ്തിട്ടന്നെ ഇല്ല
ആ ഇവിടെ നല്ല മഴയിണ്ട് രാവിലെ ഇപ്പൊ നല്ലവെയിലാ നല്ല വെയിലൊന്നും ഇല്ല പിന്നെ മീഡിയം വെയിലാണ് ഇപ്പൊ
മീഡിയം വെയിലാണ് ആ ആ
വിശേഷം
വിശേഷം ഒന്നും ഇല്ല ഇങ്ങനെ ഇരിക്കുന്നു അവിടെ എങ്ങനെയുണ്ട് ആ സ്പെഷ്യല് അങ്ങനെ ഒന്നും ഇല്ല
കുട്ടികളൊക്കെണ്ടോ
മോളുണ്ട്
സ്കൂളിൽ പഠിക്കാണോ അതോ ചെറുതോ
ഒന്നര വയസ്സ്
ഒന്നര വയസ്സ് ഉം എനിക്കും ഉണ്ട് ഒരു കുട്ടി ഒരു കുട്ടിയല്ലാ മൂന്ന് കുട്ടികളുണ്ട് ഒന്നര വയസ്സ് ആഗസ്റ്റില് രണ്ട് വയസാവും ആ ഒര് മോനുണ്ട്
ഒരു വയസ്സാവും
നടക്കുവോ
ആ നടക്കും നടക്കും നടക്കും ഇപ്പൊ നടക്കാൻ തുടങ്ങിയ കാരണം നല്ല ഓട്ടാണ് ആ പുറകേ പോകണം
ഉം ഉം ഇപ്പൊ ഉറങ്ങാണോ
ഉറക്കായിരുന്നു ഇതാപ്പം എണീറ്റു ഇപ്പൊ ചോറ് കൊടുക്കണം
ഉം
ആ
ഉം അതിന്റെ ഇടേല് ഈ ഫോൺ വിളിയൊക്കെ നടക്കുംണ്ടോ
ആ എല്ലാം നടക്കുന്നുണ്ട് അതി നിടേക്കൂടേ നടക്കുന്നുണ്ട്
ഉം ഞാനൊന്നും ഞാൻ പ്പൊ രണ്ടാമത്തെ ആളെയാണ് വിളിക്കണ്ട് പക്ഷെ എന്നാലും അതിന്റെ അടി കൂടെ ഓണ്ടാകുമ്പോ എതായാലും വിളിക്കാൻ പറ്റുല്ലോ ഞാൻ ഉറക്കിയേന് ശേഷവാ വിളിക്കല്
ഉം
പിന്നെ
പിന്നെ വേറെ ഞാനിപ്പം എൻ്റെ വീട്ട
ഹൗസ് വൈഫ് ആണോ
ആ ഹൗസ് വൈഫ് ആ എന്റെ വീട്ടില് ഇനിയിപ്പം തിരിച്ചു പോവാ ഉച്ച കഴിഞ്ഞാ വൈകുന്നേരം പോവും ഹസ്ബൻഡ് വീട്ടിലേക്ക് പോം ഞാന് വന്നിട്ട് മൂന്നു ദിവസായി
ആ
ഉം
അപ്പൊ അത്ര നിക്കലള്ളൂ
ആ അല്ല ഇതിപ്പോ അത്യാവശ്യയോണ്ട് വന്നാ ഞങ്ങൾ പിന്നെ എപ്പോഴും ഇവിടെ ഉണ്ട് വന്നും പോയിക്കെ നിക്ക് അടുത്ത് തന്നെയാ ഒരു പതിനഞ്ച് മിനിറ്റേ ഉള്ളൂ ഇപ്പക്ക്
ഉം ഉം ഞങ്ങൾക്കൊന്നും അങ്ങനെ പോകാൻ പറ്റൂല മദ്രസ്സാ സ്കൂള് അതൊക്കെ ലീവ് ഇണ്ടാകുമ്പള് പോവാ ആ
ഇപ്പ അമ്മേന്റെ കാലില് പറമ്പിൽ ഇറങ്ങിട്ട് എന്തോ കടിച്ച്.
ആഹ.
ആഹ അപ്പം. അന്നിട്ട് ഇപ്പൊ ചെറിയൊരു നീരല്ല ആ അതിന്റെ വിഷം എന്താെന്ന് തോന്നുന്നു. മുന്നാല്
അ് എന്താ കടിച്ചതന്ന് കണ്ടീല്ല അപ്പൊ?
എന്താ കടിച്ച എന്തോ പ്രാണി എന്തോ ആണ് കടിച്ചെന്നാ പറയുന്നേ.
ആഹ.
ഉം
അപ്പൊ കടിച്ചപ്പോ വേദന ഇല്ലായിരുന്നോ അങ്ങനെ എന്ത
കടിച് ആ കടിച്ച് കഴിഞ്ഞ കടിച്ചപ്പോ വേദന ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ എന്തോ ഈ ഇതിന്റെ ചിറകോ അങ്ങനെ എന്തോ കണ്ടുന്ന് പറഞ്ഞമ്മ. അത് പിന്നെ കളഞ്ഞന്ന് പറഞ്ഞ്. ആ അതെ അതെ അതെ. പിന്നെ ഡോക്ടറെ കണ്ട് പക്ഷെ എന്നാലും കെ മെഡിസിൻ എടുത്തതേ ഉള്ളൂ
നട്ട് വേദന ഉണ്ടോ നല്ല വേദന ഉണ്ടോ?
ആഹ നല്ല വേദനുണ്ട്. നീരുണ്ട് കാലിന് ഉ അങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഇപ്പം മഴ, കാലമൊക്കെ ആയത് കൊണ്ട് പുറത്ത്ക്ക്. ഇങ്ങനെ ഇറങ്ങാ കഴിഞ്ഞാലും. എന്താ കഠിക്ക എന്തൊക്കെയാൊന്നും അറിയാൻ പറ്റില്ലല്ലോ?
പക്ഷെ ഇതുവരെ വേനൽക്കാലം ചൂടിന് ഫുള്ള് പാമ്പ് കടി ആയിരുന്നു. ഒരു ദിവസം ഒരു മരണല്ലാത്ത ദിവസങ്ങളില്ലേരുന്നു. പ അത്ര നോക്കിയാ തന്നെ.
ഉ വെള്ളപ്പൊക്കൊക്കെ ആഹ പക്ഷെ ഇതിപ്പൊ വല്യ മഴക്കാലൊന്ന് മഴക്കാലം തന്നെ. പക്ഷെ എന്നാലും വെയില് ഇടക്ക് വരും. അങ്ങനെരു തെളിവ് ഇടക്ക് കിട്ടും.
ഉം ഇന്നലൊക്കെ ഇവിടെ നല്ല മ് ഇന്നലെ തന്നെ നല്ല വെയിലായിരുന്നു. അപ്പൊ ഡ്രസ്സൊക്കെ ഒണ ഒങ്ങാനും നല്ല സുഖയിരുന്നു
ആാ ഹാ എവിടെ അങ്ങനെ പെയ്തിട്ടില്ല. ഇന്നലെ ജസ്റ്റ് ഒന്ന് അങ്ങനെ പെയതേ ഇല്ല ചെറുതായിടട്ടൊന്ന് ചാ പെയ്തു പോയതേയുള്ളൂ. ഇന്നിപ്പോ ഇവിടെ ഇന്ന ദിവസം പെയ്തിട്ടില്ല. ആ ഇന്നിപ് ഇന്നാണ് ഇവിടെ നല്ല വെയില്.
ആഹ അവിടെ ഇന്നല നല്ല വെയിലായിരുന്നു. പിന്നെ രാ ഹെ വൈകുന്നേരം നല്ല മഴയായിരുന്നു. അതിനു ശേഷം വൈകുന്നേരം, വൈകുന്നേരം ഒരു അഞ്ചര ആ ടൈമില് നല്ല മഴായിരുന്നു. അതിനന് ശേഷം പിന്നെ രാത്രി കുറേ നേരം. മഴ ഉണ്ടായിരുന്ന ഇന്നലെ.
ആഹ ഹഹ
നമ്മള നാട്ടിലൊക്കെ.
ആഹ
ആ
വേറെ പിന്നെ എന്താ ഉം ഇനി വീണ്ടൊക്കെയാണ് സൂക്ഷിക്കാനുള്ളത്.
അതെ അതെ അതെ.
യാഹു വാ
വിട്ടു വിട്ടാ കേക്കുന്നോ
ഉ
കേക്കുന്നുണ്ടോ?
ആ കോ
കേക്കുന്നുണ്ടോ എനിക്ക് എനിക്ക് കേക്കുന്നില്ല
ഹലോ
കേക്കുന്നില്ല ഒന്നും കേക്കുന്നില്ലല്ലോ
ഇപ്പാ ഹലോ എന്താ കാര്യം എങ്ങോട്